ആഹ്
ആഹ് ഇപ്പം കേക്ക് ഇണ്ട്.
ഹലേ ആഹ് ആഹ് എന്തൊക്കായാ വിശേഷങ്ങളേക്കെ
ആഹ് നല്ലാ വിശേഷം.
റേഞ്ചിന്റെ ഇഷൂ എവടെ എവടെയാണേ ആവല്ലേ
ആഹ് അറിയില്ല നേരത്തെ കേക്കണില്ലാ വേറെ വിളിച്ചപ്പോ ഇങ്ങനെ പെട്ടെന്ന് കൊ കൊറച്ച് കയിഞ്ഞപ്പോ കട്ടായി പോയി
അതെ ഇത് എന്താന്ന് അറിയില്ലട്ടോ ഇഞ് ഇഞ്ഞയ്ന്റെ വൈഫൈ കണക്ഷൻന്നെയാണ് ഇനി എന്താ അറിയില്ലാ
ആഹ്
പിന്നെ എന്താ ഫുഡൊകെയിച്ച് കെടന്നോ
കെടന്ന്ടില്ല്യാ
ആഹ് ആഹ്
ഉം
എന്താ മക്കള് ഇല്ല്യേ
ആഹ് മക്കളൊക്കെ ഒറങ്ങി
ആഹ്
ഉം
പിന്നെ എന്താ എപ്പഴ ഉറങ്ങ ആഹ് ഫുഡൊക്കെ കഴിച്ച
ഉം നേരത്തെ പത്തര പതിനൊന്നൊക്കെ ആവും ഉറങ്ങാന്
ആഹ് പിന്നെ ഈ ഫോണമ്മ ഇരിക്കുമ്പോ പിന്നെ ടൈം അറിയൂല്ലല്ലേ ആയ്മ്മ ഇരിക്കുമ്പോ പിന്നെ ഇങ്ങനെയട് പോകും
ഉം ചെല്പ്പോ ഇങ്ങനെ ഇരുന്നാ പന്ത്രണ്ടണി ഒരു മണിയൊക്കെ ആവും
അതെ പിന്നെ അതൊക്കെ കൊറച്ച കഴിഞ് കണ്ണ് തൊക്കെ വേദന ആകുമ്പോഴൊക്കെ നോക്ക ടൈമേ അതെ
ങ്ങൻ ഇന്ന്
അത അപ്പൊ രാവിലെ എണീക്കാനും ലേറ്റ് ആകും അങ്ങനൊ ഉം മദ്രസ് കാണര് നമക്ക് മദ്രസ് ക്ക് പോണില്ലേ
ആഹ് മദ്രസ്ക്ക് പോണോലുണ്ട് ആറമണിക്ക് ഒരാളുണ്ട് ഏഴ് മണിക്ക് ഒരാളുണ്ട്
ആഹ് ആഹ് ഇവടെ അങ്ങൻ തന്നെയാണ് ആറണിക്കരാളൊണ്ട് ഉം ഏഴര ആവുമ്പോ ഒരാള്
രാത്രി ഒരാളുണ്ട്
ഹ രാത്രി മദ്റസും ഉണ്ടാവുംല്ലേ
ഉം
ഉം മൂന്നാളാ
ആഹ്
ഉം
നിങ്ങക്ക് അവിടെ എത്രാളാ
ഇവടേം മൂന്നാൾ
ഉം എന്തന്നീ ഭക്ഷണം
ഭക്ഷണ ന്ന് ഉം വേള്ളി ഞായറാഴ്ചല്ലേ ഉം ബിരിയാണി ണ്ടാക്കേനു
ഉം
പിന്നെ എന്താ പറയാ എന്താണ് രാവിലത്തെ എന്താണ് ഫുടൊക്കെ
രാവിലെ രാവിലെ എന്താ
ആഹ അപ്പയ്കാരല്ലേ
ഏഹ്
അത് അപ്പഴേ ആവൂലേ
ആഹ് ചെൽപ്പോ ഇന്ന് തീരുമാനിച്ചൂല ചെലപ്പോ ഇന്ന് തീരുമാനിച്ചു അങ്ങനെയ
ആഹ് ആഹ് പിന്നെ മഴ ഒന്നുല്ലല്ലോ ഇന്ന്
ഇന്ന് മഴയില്ല ഇന്ന് ചെറുതായിട്ട് വേയി ലൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് രണ്ട് മൂന്ന് ദിവസം മഴ തന്നെയ അല്ലായിരുന്നോ
ആഹ് അതെ
ഉ പിന്നെ നിങ്ങൾക്ക് അവിടെ വെള്ള വെള്ളം കേറുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാ
വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കറണ്ട് ഇങ്ങനെ ഇപ്പ എടക്ക് പോണ്ട്
അതുകൊണ്ടെന്താ മഴപെയ്താലും വെള്ളത്തിന്
ഹലോ
മഴ പെയ്താലേ വെള്ളം കയറൽ അങ്ങനെ
ആഹ് ഇല്ല ഏഹ വെള്ളം കയറൂല്ല ഞങ്ങൾ മോകളിലാണ്
ആഹ്ആഹ്
പൊയ ഇണ്ട് പൊയ താഴയാണ്
ആഹ് ആഹ് കിണറാ കോയല എന്തല്ലേ
ഏയ് വീട്ടിലോ
ലോ
വീട്ടില് കെണർ ഇല്ല ഇനി പൊയിന്നാണ് വെള്ളം
ഓ അപ്പട്ത്തന്നെ പുഴ
ഓഹ് അട്ത്തന്നേണ്
അപ്പ നീന്താനൊക്കെ അറിയോ
ആഹ് ഇൻക്ക് നീന്താനൊക്കെ അറിയാം ഇന്റെ വീടിന്റെ ഔടെ പാടെണ്ട് അപ്പ അങ്ങനെ
ആഹ് പോവൽണ്ടാവൂലെ
ആഹ് അങ്ങനെ നീന്തലറിയാം ഇങ്ങക്കറിയോ
ആഹ് ഇൻക്കറിയാം ഞങ്ങക്ക് ഇതേപോലെ തോട്ണ്ടായിരുന്നു ഇന്റെ വീട്ടിന്റെ ഔടെ അങ്ങനെ ശീലണ്ട് ഇപ്പ അങ്ങനെ കൊറേ ആയിട്ടോ അങ്ങനെ വെള്ളത്ത്ക്കൊന്നും അറങ്ങാതെ പിന്നെ മടിയാണ്. ഇപ്പ എന്താചാ ഒക്കെ ആൾക്കാര് ഔടെയാലും ആൾക്കാര്ണ്ടാവും നമ്ക്ക് നഞ്ഞാണ്ട് വരുമ്പം
ആഹ് ഇവിടിം അങ്ങൻ തന്നേണ് ആള് കാണുച്ചിട്ട് മടിയാണ്
അന്നൊന്നു അത്ര പ്രശ്നല്ല അന്ന് എപ്പ എങ്ങനെ ഇതായാലും വരും
ഉം
പോലെആവൂലല്ലോ
ആഹ് അതന്നെ
ഉം പിന്നെ എന്താ കൃഷിയോ എന്തെങ്കിലും ഉണ്ടോ
കൃഷി പച്ചമൊളക് അങ്ങൻത്തൊക്കെണ്ട് കറിവേപ്പില ആഹ് ചെടിയൊക്കെണ്ട് ഇഷ്ടം പോലെ
ക്ക്ണ്ട്ലേ ആഹ് എങ്ങൻത്തെ ചെടികളാ പൂച്ചെടികളാ അതോ അൽഅ ഇവിടെ വല്ലാ ഇല്ല്യ ഇണ്ടാക്ക്ന്നൊള്ളൂ ചെടിയൊക്കെ കൊർച്ചിട്ട്ണ്ട് കൊറച്ചള്ളോ എന്താചെയ്യാന് ഇണ്ടാക്ക്ണൊള്ളു ഇപ്പ കുടിര്ന്ന്ട്ട് വല്ലാതെ ആയിട്ടില്ല ചെടിമ്മക്കൊന്നും നോക്ക്ന്നൊള്ളു അതെ ഉം വേനൽക്കായന്ന് പിന്നെ വെള്ളത്തിന് കൊർച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വല്ലാതെങ്ങട്ട് അയിമ്മക്ക് ഇതായിട്ടില്ല
ആഹ് അതെ വെള്ളല്ല്യാഞ്ഞാല് വേനൽക്കൊക്കെ വേം ഒണങ്ങും
ആഹ് പിന്നെന്താച്ചാല് ഇപ്പഴ് മഴിയല്ലേ പിന്നെ ഇ ച്ച് ഒര് കൊർച്ചും കൂടി കഴിയുമ്പൊര് ഒര് ഇത്ണ്ടാവൊല്ലോ അപ്പൊക്കെ നോ
ആന്ന് വേനൽക്ക് ഒരു ദിവസം പോലും നൽകാതിരുന്നാല് അയിന്റെ
ഇയ്യാ രണ്ട് നേരം ശെരിക്ക് വാണം
ഉം
അല്ലെങ്കി ഒക്കെ അല്ലെങ്കിതന്നെ അമ്മക്കന്നെ എന്താണ് ചൂടുള്ളത് പിന്ന ഇതിന് പാല് പോയി
കൂടാനും പാടില്ല്യ ചെടിയൾക്ക് അപ്പളും കേടരും
അതെ പക്ഷെ മഴയില്ലാത്തോട്ത്ത് വെക്കണം പിന്നെ
ഉം
വെല്ല ഉം കട്ടൻ ചായ പരിപാടിക്ക് എന്തെങ്കിലും ഉണ്ടായിര്ന്നോ
ഈ മാസപ്പൊ അങ്ങനെ കല്യാണ പരിപാടിയൊന്നുല്ല്യ
ഇല്ലലേ പക്ഷെ ആ വെക്കേഷന് ഇഷ്ടപോലെണ്ടായിരന്നല്ലോ
ആഹ് അതന്നെ അപ്പൊ നല്ല കല്യാണം പരിപാടിയൊക്കൊയിരുന്നു ഉം
പക്ഷെ അങ്ങനെ ആകുമ്പോളും ചടക്കും ഞമ്മക്ക് എന്നും മാറ്റി ഒര്ങ്ങി പോവും മാണും ഡ്രസ്സും മാ ഓരോ ഓരോ ഒന്ന് ഒന്നിട്ടാ പിന്നെടാൻ മടിയല്ലേ ഇന്റെ അത അതേ അതന്ന ഇടാന് ആവൂല്ല്യ
ആഹ് പോയി വെരാന് വന്നാല് തിര്മ്പാനുണ്ടാവും ആവും മടിയാണ്
മക്കൾകൊക്കെ ഇണ്ടാവുല്ലോ പണി എന്നാണ് പണി എന്നെണ്ക്ഷേ
ഉം വീട്ട്ല് പണി എടുക്കണ്ട
ആഹ് അതന്നെ വീട്ടല് വേ അമ്മക്ക് റ്റ് മാറ്റിപോവാ ക്ഷെ വന്നിട്ടുണ്ടാവും ഉം
ഉം
ങ്ങളെ ഹസ്ബന്റ്വ്ടെ ഇള്ള ആളാ
ഹസ്ബൻഡിവ്ടില്ല കല്യാൺത്തിന് എന്തിനെന്നേ എർങ്ങി എർങ്ങാണെങ്കി പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞ്
അയ് ശെരിയാ
ഉം
പിന്നെ എത്രേല് മക്കള് മൂത്താള് എത്രലാ പടിക്കുന്നേ
മൂത്തത് പത്ത് കഴിഞ്ഞതാ
ഏ ന്ന്ട്ട് എവിടെ കിട്ടിയോ ഈ പ്രാവശ്യം കഴിഞ്ഞതാ
ഉം സീറ്റ് കിട്ടീട്ടില്ല മാർക്ക് കൊറവാണപ്പൊ ഉം കിട്ടീട്ടില്ല ചേർത്തീട്ടില്ല ഇനി സപ്ലിമെന്ററി ഇണ്ട് അയ്ന് കൊടുക്കണം ഉം
പ്പം അലോർമെന്റിപ്പം കഴിഞ്ഞിര്ക്കു ലെ എല്ലതും
ആഹ് മൂന്നെണ്ണം കഴിഞ് ഇനി രണ്ടെണ്ണ ഇനി സപ്
സപ്ലിമെന്ററി ഉണ്ടാവോ ഓക്കർ ല്ലേ പിന്നെ ഓരോ സ് ഇതന്ന സപ്ലിമെന്ററി സ്കൂൾ ബേസിലായിട്ട്ണ്ടാവുല്ലോ ഒഴിവ്
സ്കൂള് അയ്ന് ബരെ സ്കൂൾ പത്തരെ ഒള്ളു
ഉം ആഹ് അങ്ങനല്ല ഇച്ച് പിന്നെ ഈ പിന്നെ ഇതൊക്കെ കഴിഞ്ഞാല് അലോട്ട്മെന്റ് കഴിഞ്ഞാല് പിന്നെ ഇണ്ടാവും ചെൽപ്പം അതാവൂല്ലേ ഈ സപ്ലിമെന്ററി റഞ്ഞെ
ആഹ് അതന്നെ ഇനി സ്കൂൾ നാളെ തൊർക്കേണ് ഉം
ക്കെ എങ്ങോട്ടോ മാറ്ണതും അങ്ങനെയൊക്കെക്കെക്കെ ഉണ്ടാവുല്ലോ ആ ആ സീ അതിലൊക്കെ ണ്ടാവും സീറ്റ് തും സൗകര്യത്തിന് കിട്ടുന്ന് പറയാ
ആഹ് ഞ്ഞിപ്പോ സപ്ലിമെന്ററി കൊടുക്കലേ പിന്നീ സീ എവിടെ കൊ സീറ്റൊയിവിള്ളതാ സ്‌ ഫുള്ള് കൊടുക്കലാ
ആഹ് ആഹ് ആഹ് ആഹ് ഏതാ സ്കൂൾലേത് അവിടെ പോയി ട്ട് ഫോം പൂരിപ്പിച്ച് കൊടുക്കണ്ടിരും ല്ലേ
അങ്ങനല്ല ഇത് അക്ഷയി പോയിട്ടന്നെ അങ്ങനെയാ തോന്ന്ണെ എൻക്കറില്ല
ആഹ് പിന്നെ ഇങ്ങനെണ്ട് സംഭവം അമ്മള് ഇനി പ്പ ഉണ്ടോന്ന് അറീല്ലട്ടോ പിന്നെ ഏ ത് സ്ക്കൂൾലാ ഒഴിവ് ചെൽപ്പോ ചെൽപ്പോ ഒരു ഒരു സീറ്റൊക്കെ ണ്ടാവുള്ളൂ അപ്പോ പിന്നെ അവ്ടെ പോയിട്ട് കൊ ന്നെ കൊടുക്കണൊക്കെണ്ടായിനി ഇപ്പൊ മാറ്റി സിസ്റ്റം മാറീണോന്ന് ഇൻ ക്ക‌റീല ഇത് നാലഞ്ചു വർഷം മുമ്പ് അങ്ങനെ ണ്ടായിര്ന്ന്
പിന്നെ ആഹ് സ്കൂൾ എവ്ടെ സീറ്റൊയിവ് ഓടെ നോക്കിട്ട് അവ്ടെ കൊടുക്കലാണ് ർഞ്ഞ് അതാ സെയിം തന്നെ കൊടുക്കല് തോന്നുണു
പിന്നെ ആവുന്നതാണങ്കി ഇപ്പൊ അങ്ങൻ തന്നാവും
ആഹ് ഓൽക്ക് അറിയേക്കാരം കമ്പ്യൂട്ടറില് കാണെയ്ക്കാരം
ആഹ് ആഹ് ആഹ് എന്താച്ചാല് ഒരു സീറ്റെങ്കി കിട്ട്യാലേ പിന്നെ പ്ലസ്ടു കയിഞ്ഞിട്ട് നോക്കിയാ മതിയറയ
ആഹ് അതെ പ്രൈവറ്റ്ന് നല്ല പൈസേണ് അപ്പൊ പിന്നെ അൺ എയ്ഡഡ് ഇണ്ട്
ആഹ് ഇപ്പ പ്ലസ് ടു വരെ ഇങ്ങനെ പോയാലെ പക്ഷെ പ്ലസ്ടു കഴിഞ്ഞിട്ടാണ് തോന്നുന്ന് നമുക്ക് നല്ല പാേണ്ടത് പഠിക്കാന്
ആഹ്
ഓരോ കോഴ്സിനൊക്കെന്താ റേറ്റ് ഏ ഗവൺമെന്റായാ
എയ്ഡഡ് ആ അൺ എയ്ഡടാണ് പിന്നെ നല്ല സ് കൂളൊള്ളത് പ്ലസ് വണ്ണും പ്ലസ് ടൂം പിന്നെ മറ്റേ പക്കാ പ്രൈവട് റ്റല്ലേ അത് തീരെ മോശാണ് റഞ്ഞ് അയിന് ഫീസും കുറവായ്ക്കാരം പഠിപ്പും ഉണ്ടാവൂലാല
ക്ഷെ അതിലത്ര ഇതുണ്ടാവില്ല പിന്നെ എക്സാമെഴുതാ ഓര് വേറെ
ഉം പിന്നെ എക്സാം എയ്താനെ പേതായിട്ട് പരീക്ഷ പേപ്പർ ആയിട്ട് നടക്കണാല്ലോ
ആഹ് പിന്നെ അത് വച്ചാല് ഓര്ക്ക ത്രക്കത് മറ്റൊലത്ര ഇതൊന്നും ഇണ്ടാവൂല ഒര് ഇതൊക്കെ വേണ്ടെ അസൈൻമെന്റൊക്കെ വേറെ അടുത്ത് സബ്മിറ്റ് ചെയ്യലൊക്കെല്ലേ അങ്ങനെ
ആഹ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് അപ്പ പിന്നെ അയി ചേർ ക്കണില്ല പിന്നെ അൺ എയ്ഡഡ് ഇണ്ട് രണ്ട് സ് കൂളിണ്ട് നല്ല പൈസയാണ് അറുപതിനായിരം
ഏഹ് പ്ലസ് ടു പ്ലസ്വണ്ണിൻ്റെ സീറ്റിന് ലോ
പ്ലസ്വണ്ണിനറഞ്ഞാല് അയത് നീതൊക്കെ ഇണ്ടലോ പിന്ന മറ്റേ നീറ്റ് അങ്ങനത്തൊക്കെണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ഡീ
ബ ട് ജ്കയ്യെങ്കി നല്ലാണ് അതൊക്കെ ഇ തിന് ഒപ്പത്തിനൊപ്പം കൊണ്ട് നടക്കാ ആഹ് ആഹ് രണ്ട് വർഷത്തിനോ അതൊ ഒരു വർഷത്തിനൊ
ത്തിനാലാണ് അതു യൂണിഫോമും ബുക്കൊന്നും കൂട്ടാതെയാണ്
ഇല്ല ആഹ് അല്ലാത്ത എക്സ്പെൻസ് വേറെണ്ടാവുംതിപ്പോ അവിടുത്തെ ഫീസ് മാത്രം ഡൊണേഷനും ഉം
ഞാൻ പിന്നെ ചേർത്തിട്ടില്ല ഇതന്നെ നോക്കി കിട്ടില്ലെങ്കി അപ്പ നോക്കാ
ആഹ് ആഹ് ലറിം കൂടിണ്ടല്ലോ ഏത് സബ്ജെക്ടിന്റെ ആയാലും കിട്ടിയാല്
അത് കിട്ടുലന്നേ എല്ലാർക്കും കിട്ടുംന്നല്ലർഞ്ഞെ
ആഹ് ഞ്ഞപിന്നെ അത് കാത്തിരിക്ക ഏതായാലും എങ്ങനെ എങ്കിലും ഇട ഏതായാലും പ്രൈവറ്റിലൊന്നും സീറ്റ് കയ്യോന്നില്ല
ആഹ് അതെന്നെ ഉം പഞ്ചായത്തിന്റെ ഇതില് കിട്ടുവല്ലോ കീ യില് സ്കൂളില് അങ്ങനെണ്ട് അറഞ്ഞു ഞമ്മളെ പഞ്ചായത്തെതാആ സ്കൂളില് കിട്ടുലേ ആ പഞ്ചായത്ത്
ആഹ് ആഹ് ആ ഹ് അപ്പൊ അതിനൊക്കെ ഒരു മാർക്ക്ണ്ടല്ലോ അത പോയന്റെ
അത് ണ്ടോ
ആഹ് അങ്ങനെണ്ട്തോന്ണ് പഞ്ചായത്തിന്റെ കിഴിൽ പിന്നെ
ഏ ഹ്
ഇങ്ങനെ പന്ദോ ക്കെ പോലെ അഹ് അപ്പേ ന്നൊക്കെ അതിതിന്റെ
ഉം
പിന്നെ വേറെന്താന്നാല്?
ആഹ് എന്നാ സമയ ആയോ ഓ എന്നാ ശരി